ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം
ആ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷങ്ങളെന്നെ ങ്ങളെന്താ ചെയ്യ്ണെ
ആ ആ വീട്ടിലെല്ലാർക്കും സുഗാണോ ആ കൊറച്ച് സൗണ്ടി പറയോ ഞാന് വീട്ടിലിരിക്ക്ണു ജോലിയെല്ലാം കഴിഞ്ഞു ഏ കുട്ടികളെ സ്കൂളിൽ വിട്ടു ഇപ്പൊ വെറുതെ ഇരിക്കാണ് അപ്പഴ വിളിക്കാന്ന് വിചാരിച്ചു
ആ ഫ്രീയായപ്പോ ലെ
ആ ആ
എത്ര കുട്ട്യേള്ണ്ട്
രണ്ട് കുട്ട്യള്ണ്ട് ഒരാള് പത്താം ക്ലാസ്സിലും ഒരാള് ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്നു മ് ചെറിയ കുട്ടി മ് മോളെ ഞാനാ കൊണ്ട് വിടുന്നതും വിളിച്ചിട്ടു വര്ന്നതും ഇന്നാണെങ്കി ഭർത്താവിന് ലീവാ അ മ അതെയോ അതെ ന്നലേ ഭർത്താവ് കൊണ്ട് വിട്ടായിരുന്നു. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ ഇരുന്നപ്പഴാ ശരിയെന്നാ വിളിക്കാന്നൊക്കെ വിചാരിച്ചെ ഹെ അെ അൻ കുട്ടികള് സ്കൂളിൽ പോയോ
ആ രണ്ട് കുട്ടികള അവര് സ്കൂള് പോയി മൂത്താള് അഞ്ചാം ക്ലാസ്സിലും ചെറുത് എൽ കെ ജി
ഓ ശരിശരി ഇപ്പോ സ്കൂൾബസ്സ് വരാണോ
അല്ല മൂത്ത മകനെ ഇവിട്ന്ന് കൊണ്ടായിക്കൊടുക്കും ചെറുതിനെ വണ്ടി ഓട്ടോർഷക്ക് പറഞ്ഞയ്ക്കും
ഓ ശരി ശരി ആഹ് ഹാ ഹാ അട്ത്തന്നെണോ സ്കൂള്
ആഹ് കൊറച്ചടതന്നേണ് കൊറച്ചഞ്ട് പോയാമതി എന്റെ ഹസ്ബന്റിവിടില്യ നാട്ടിലില്യ
ആഹ് ഓ ശരിശരി മറന്നു ആഹ് ഹ് ഹ് ഇവിടെ അമ്മ അമ്മയൊക്കെ എന്തെയ്ന്നു അമ്മ
ആഹ്
ആഹ് പിന്നെ വേറെന്തൊക്കെയാണ് വിസേഷം ഉം സ്കൂളിപോവാൻ മടിയൊന്നും ഇല്ലാല്ലോ മോന് ചെറിയ മോന്
ന്നൂല്യ എഴ്താന് പറഞ്ഞാലൊക്ക ഭയങ്കരമടിയാ
ആഹ് മടിയൊന്നും ഇല്ലല്ലോ ഇസ്കൂളിൽ പോവൂല്ലോല്ലേ വഴക്കിണ്ടോ
പക്ഷെ എന്തെങ്കിലുവൊക്കെ ഹോംവർക്കൊക്കെചെയ്യാനൊക്കെ ഭയങ്കര മടിയ
ന്തേലും ചെയ്യാൻകൊടുത്താള്ളൊ പ്രശ്നം ള്ളൂല്ലെ പഠിക്കാനൊ മടീണ്ടൊ
അത്രേനേരിരിത്തി വായിപ്പിച്ചൊടുക്കണം അപ്പഴാണ് വായ്ക്കും അയ്ന് മടീല്ല്യ എയ്താനാമടി
എഴുതാൻ മടീണ്ല്ലെ ആഹ് ശിരിശിരി വീട്ടിവന്നഴിഞ്ഞ പറഞ്ഞൊടു- ക്കുന്നത് ഇയാൾ തന്നെയാണ്
നമ്മളെന്തെങ്കിലു ഇപ്പ തൊടങ്ങീട്ടല്ലൊള്ളു ചെറിയ കുട്ട് മക്കളല്ലേ അപ്പങ്ങനെ
ഓ ശരി ശരി ശരി പിന്നെ വേറൊക്കെ വേറെന്തൊക്കെയാണ് വിശേഷം
വേറെന്താങ്ങനെ പോണ് നല്ലതന്നെ
ആഹ് ഹ് ഓഹ് പിന്നേ മോൻ എപ്പൊ ഉസ്കൂള് വിട്ട് വരും വലിയമോൻ ആഹ് വന്ന് വെച്ച് കളിക്ക
എന്നാല് കളിക്കാനെ അങ്ങനെ പൊറത്ത്ക്ക് അങ്ങനെ പോവലൊന്നുംല്ല മയയില്ലാത്ത ടൈമിലൊക്കെ മുറ്റത്തും അവിടൊക്ക മയ മയയില്ലാത്തപ്പളൊക്കെ
ആഹ് കളിക്കാൻപോവുല്ലെ വീട്ടിന്റെ അടുത്തൊക്കെ ആളുകളുണ്ടല്ലോല്ലെ
ആഹ് ഇപ്പൊ പിന്നെ അല്ലമ ഇപ്പ പിന്നെ മയൊന്നുല്ല ആഹ് ഇബടേ പ്പീ തന്നെള്ളു
ആഹ് ഹ ഹ ആഹ് പിന്നെ ഏഹ് എന്താ ഉച്ചക്ക് കഴിക്കാനുള്ളതെല്ലാം ആയോ
ആഹ് ഇന്ന് പിന്നെ നോമ്പല്ലേ അപ്പൊ പിന്നെ നല്ലതൊന്ന ആയി ആക്കിട്ടില്ല
ആഹ് ശരി ശരി ശരി അപ്പിന്ന് കുട്ടികൾക്ക് ഇന്ന് സ്കൂൾ ഇല്ലയോ നിങ്ങക്ക്
നാളല്ല്യ
നാളെ അവധില്ലേ ആഹ് ഇനിപ്പൊ മൂന്ന്ദിവസോം അടുപ്പിച്ചവധിയണല്ലോ
ആഹ് മദ്രസിണ്ട് ഇങ്ങക്ക് നിങ്ങക്കൊകൊയ് വിണ്ടാവും ഞങ്ങക്ക് മദ്രസുണ്ടായതുകൊണ്ട് ഒയ് വിണ്ടാവില്ല
ആഹ് ശരി ശരി ശരി ശരി ആഹ് ഉം ഏ നമ്മൾ പത്തനംതിട്ട ആണ് ക്കുന്നത് അതെ അതെ ജോലിയ ഭർത്താവിന് അപ്പൊ ഞങ്ങളിവിടെവന്നിട്ട് പത്ത് വർഷായി അപ്പൊ ഞങ്ങടെ പിള്ളേർക്കൊന്നും കളിക്കാനൊള്ള കൂട്ട് കളിക്കൂട്ടുകാരൊന്നും ഇല്ലിവിടെ ഉണ്ട് വിന്റെസ്കൂളിൽ ഉള്ളതും അങ്ങനെയുള്ളഫ്ര മ്. ചങ്ങാതിമാരൊക്കെ ഉള്ളൂ ഇന്ന നമ്മള് കൊണ്ട് പോകുന്നിടത്തൊക്കെ ഉള്ളു അല്ലാത അട്ത്ത വീ അങ്ങനെയൊന്നുംല്ല മ്. അപ്പൊ അ ഞങ്ങൾക്കെ ബുദ്ധിമുട്ട പക്ഷ ഞങ്ങളെല്ലാം ശീലിച്ചു റൂമിനാത്തിരുന്ന് ഇരുന്ന്
എടക്ക് കേൾക്കണേല്ല റേഞ്ച് പോവാ എന്താ അറിയില്ല കേൾക്കണേ ഇല്ല്യാ
നമ്മൾ ണ്ട്
ചെൽപ്പം നല്ലാം കേക്ക്ണ്ട് ചെൽപ്പം കേക്ക്ണില്ലട്ടാ.
ആഹാ ഭർത്താവ് ഇപ്പൊ നാട്ടിലേക്ക് വരെനി? ഓ നാട്ടിലെപ്പം വരും ഭർത്താവ്?
ഇപ്പൊ പോയിട്ട് പത്തു മാസം ആയിട്ടോളൂ നീ ഇപ്പോഒരു ഒന്നര വർഷംഒക്കെ ആവേണ്ടി വരും.
ത്രേം അവ്ടെ തന്നെയായിരുന്നോ അല്ലേ ഇപ്പൊ പുതിയതായി പോയതോ? അതാണോ ആ ആ ശെരി ശ്‌ വീട് വീട്ടിൽ പോവാറുണ്ടോ?
വീട്ടിലിന്ന് ഏ കുട്ടി മോൻ സ്കൂൾട്ടെന്ന്ട്ട് പോണം നാളെ സ്ക്കൂളില്ലല്ലോ.
ആഹ് ഹാ ഹാ അട്ത്തെന്നെണോ?
ആ ഒരരമണിക്കൂർ ത
ആരാ അമ്മ വിളിക്കാൻ വര്യോ അല്ലെ നിങ്ങള്
നങ്ങള് ഒറ്റക്കിവ്ട്ന്ന് പോവും ബസിന് പോകും കോട്ടക്കല് ഓട്ടക്ക അറിയോ?
ആഹ് അറിയറ്യാ.
ഒര് അരമണിക്കൂറി്ന്റെട്ത്ത് ഇടും.
വൈന്നേരം ആണെങ്കിലും പോവുംല്ലേ അപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ ആര് ദൗഫ്.
ഇവിടെ ഉമ്മിം ഉപ്പിണ്ട്.
അവര് മാത്രേ ഇണ്ടാവൊള്ളൂ അല്ലേ?
ആ പിന്നെ നാത്തൂന്ണ്ട് പെങ്ങള്ണ്ട് പെങ്ങള്.
പെങ്ങള്‌വര്യോ?
ഒരാള് ഇവ്ടെണ്ട് കല്യാണം കഴിച്ചിട്ടില്ല ഒരാൾ കൂടി ഇണ്ട്. പിന്നെ മറ്റോര്ഞ്ഞ് കല്ല്യാണ കയ്ച്ചയ്ഞ്ഞ മറ്റോല്‌ വരോ അറീല നാളെ സ്കൂൾന്ന് ചെൽപ്പോ വരൊയ്ക്കാരം.
ആ അതെന്തു പറ്റി പഠിക്ക്യാണോ പെങ്ങള്?
അവള് എഹ് ടീച്ചറാണ്
ഓ എന്താ കല്യാണം നോക്ക്
കല്യാണം നോക്കെണ്ട് ശരിയാ
ആഹാ ആത് ശെരി. എന്ത് ജോലിക്കാരനെ തന്നെയാണോ നോക്കുന്നേ അല്ലെ?
അങ്ങനൊന്നുല്ല നല്ല കാര്യം വന്നാ നടക്കും ന ട്ത്തും നല്ല ബന്ധമൊക്കെ വരാണെങ്കില്
ആ ഹാ ഹാ ഹാ ഹാ പോയവര് എപ്പഴാ ചെറിയ ക്ലാസ്സൾക്കാണോ വല്യ ക്ലാസ്സിലാണോ?
ആ ചെറ്യാ ക്ലാസ് എൽ കെ ജി യു കെ ജി.
ഓ അങ്ങനെള്ളൂല്ലേ ആഹ് ഹ ഹാ ഉം. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഒരു ചെലവ്ണ്ട്ല്ലേ.
മ് മ്.
കല്യാണം കയ്ച്ച് വിടേണ്ടത് ആങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ.
ആ ആ അത് ശെരിയാണ് ഇനീ അതും കൂടിണ്ട് അത് കഴിഞ്ഞിട്ടാണം.
ആ അതിന് മുമ്പേ ആങ്ങ ള പെട്ടെന്ന് കല്യാണം കഴിച്ചല്ലോ.
ഇങ്ങനെ വയസ്സ് കൂടില്ലേ അപ്പോ ആങ്ങള കല്യാണം കഴിച്ചു ഇന് മൂന്ന് പെങ്ങെമാരെ കെട്ടിച്ച്ക്ക്‌ണ്
ഓ ഒറ്റരാങ്ങളേള്ളു
ഇവിടെള്ളോള് രണ്ടാമത്തെ പെങ്ങളാണ് ആ തായെ രണ്ടള്ണ്ട് വേറെ ഓല കെട്ടിച്ചോ ഓല കല്ല്യാണം കയ്ഞ്ഞോ
അയിന്റെ താഴെള്ളത് കഴിഞ്ഞു
ആഹ് ഇവിടെ ശരിയായിട്ടില്ല അപ്പൊ മറ്റവൾടെ നടത്തി ചെയ്തു
ആഹ് ഓ അത് ശെ രി അങ്ങനെയൊക്കെ കഴിച്ചു കൊടുത്തില്ലേ
അങ്ങനെ
ആഹ് ആഹ് ആ ഹ് അയ്ന് താഴെയുള്ളതും കഴിഞ്ഞു പിന്നെ അയ്ന്റെ താഴെയുള്ളതും കഴിട്ടില്ല അയ്ന്റേം താഴെയുള്ളതും കഴിഞ്ഞു അല്ലേ
ആ ആ നാല് പെണ്ണും ഒരാണുവാണ് മൂത്തതാണെങ്കി മോന
ഓ ഓ അയ്ശെരി അവർക്ക് വേണ്ട സ്വർണൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടോ
സ്വർണ്ണ അങ്ങനെ ഇണ്ടാക്കിച്ചിട്ടൊന്നുംല്ല്യ പിന്നിപ്പ ഞാങ്ക് വീട് പണി കഴ്ഞ്ഞതാ ഇപ്പ ഇള്ള ഫ് ഇൻ്റെ സ്വർണ്ണുള്ളതൊക്കെങ്ങനെ വീട് പണിക്കൊടുത്തു
കൊഴപ്പവില്ല എല്ലാം നല്ല സഹായിച്ചു പോവോ നാത്തൂൻ
ആഹ് കൊഴപ്പൊന്നില്ല അങ്ങനെ പോണണ്ട് ഇപ്പോ
ട്ട ചെറുതാണെങ്കില് അവര്ല്ലാവരും ഉള്ളത് കാരണം കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ ആം പെങ്ങമാരാണ് ഒരു വിഷയം ആ എല്ലാവിടെയും അതാ ചോദിച്ചത്
ആഹ് അവിടെ ആരൊക്കെയൊണ്ട്ങ്ങക്ക്
ഏഹ് ഭർത്താവിന്റെ വീട്ടില് എല്ലാവർക്കും കല്യാണം കഴിഞ്ഞു എല്ലാവരും വിശ്വസ്ച്ചില്ല എന്നിട്ടും നമ്മൾക്ക് പെങ്ങന്മാര്ടെക്കൊണ്ട ഒരു തലവേദനയാ
അയ്യന്തേനേ
ഇഷ്ടംഞ്ചോയ്ച്ചാ ആങ്ങളമാര് പെങ്ങള് പറയുന്നത് കേ
ആഹ് അതെന്നാചാ ആ അതൂവ്ടെ അങ്ങൻതന്നെയാണ്
ആ അതിൻ്റേതായ ബുദ്ധിമുട്ടിണ്ട് കാരണം നമ്മള്ക്ക് ജോലി കിട്ടി ഇങ്ങനെയാണെ ങ്കില് എന്നെക്കാ എന്റെടുത്ത് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലെന്റെ ഭർത്താവ് പെങ്ങൾടെ അടുത്ത് കാര്യം പറയും പപതിനഞ്ച് വർഷായിട്ടും കല്യാണം കിട്ട് പതിനഞ്ചായി
ഉം അത്വ്ടെയും അങ്ങൻതന്നെയാണ് മ്മക്ക് വിളിക്കണ്ടില്ലേറെ കാലാവർക്ക് വിളിക്കലാണ്
ആഹ്
നമ്മക്ക് വിളിക്കത്തില്ലാറിക്കാനാ അവര്ക്കൊക്കെ വിളിക്കല്
ആണോ അയ്യോ നമ്മള് വിചാരിച്ച് നമ്മള് കൂട്ടുകുടുമ്പൊക്കെ ആയിരുന്നു അവിടെന്ന് വന്നാലെങ്കിലും നമ്മളെ നല്ല ഇതാന്ന് വിചാരിച്ചു ആഹാ എവിടെ അമ്മയും പെങ്ങളും അമ്മ, പെങ്ങള്, ഭാര്യ ഇതാണ് നമ്മുടെ സ്റ്റാഞ്ച് ഊം നിങ്ങ ജോലിക്കൊന്നും നോക്കിയില്ല്യോ വേറെ
ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല സ്റ്റാറ്റസ് വർക് ക്ക് ചെയ്യലുണ്ട് അല്ലാതെ ജോലിക്കൊന്നും പോയിട്ടില്ല
ആഓ എന്നേം വിടാത്ത കാരണം കൊണ്ട് പക്ഷെ, അങ്ങനെ നോക്കണ്ട ഇപ്പെഴൊക്കെ ചെറിയ പ്രായല്ലേ കിട്ടുവാണെങ്കി പറത്തു പോയി ജോലിയൊക്കെ ചെയ്യണം കേട്ടോ
ഇങ്ങള്
ഇല്ലേ അത്കാര്ണാണ് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഇരുന്ന് പോയാ ഇരി ഇരുന്ന് പോവും പിന്നെ പിള്ളാര് ഇപ്പോഴത്തെ അൻച് ജ്ജ്മാറൊന്നും കാണണ്ട അവരൊരു പത്താം ക്ലാസ്സ് ഇങ്ങനെയൊക്കെ ആകുമ്പോ നമ്മളിവരെ മാത്രം നോക്കി ഇവരെ വളർച്ചയും കണ്ടൊണ്ടിരുന്ന് ലാസ്റ്റ് ശ്ശേവര് അവരുടേതാകുമ്പോ അവർക്ക് അവരുടേതായ ജീവിതം അവരുടെ സ്വപ്നങ്ങള് അതിലോട്ട് പോകുമ്പോ നമ്മള് ദുഃഖിക്കേണ്ടി വരും. എന്നെ സംബന്ധിച് പറഞ്ഞാൽ എനിക്ക് അയൽക്കാരോ അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ ഞാൻ ഇവരടെ ഓരോ ഇത് ഇവരെയ ന്നു വിളിച്ചിട്ട് വരുന്നു അവരുടെ ഫു അവര് ഇവരേ കാര്യങ്ങൾ നോക്കുന്നു ഇങ്ങനേ നോക്കി നോക്കി നോക്കി നോക്കി ഇവരെപ്പഴാ വളരുന്നത് ഇവര് വളർന്നുകഴി യുമ്പം നമുക്ക് നന്നായി സംസാരിക്കാനും എല്ലാം ആവുംന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരിക്കലും അല്ല നോക്കിയിരിക്കുന്നത്, അവര് ചോദിക്കും നിങ്ങള അടുത്ത് ഞാൻ നോക്കിയിരിക്കാൻ പറഞ്ഞോ? ഞങ്ങ്ക്ക് ഞങ്ങളുടെല ഞങ്ങളുടെ ജീവിതം ഇല്ലേ എന്ന് ചോദിക്കും അപ്പഴാ ശരിക്കന് നമ്മള് ള് പ്രശ്നത്തിപ്പെടുന്നത്.
എനക്കു അതെ ആ അവസ്ഥന്നെ.
ഒരിക്കലും അങ്ങനെ ഇരിക്കരുത്, കാരണം ഇപ്പഴും നിങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള അവസരോം എല്ലാം ഒണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോ പതിനഞ്ച് വർഷമായി ഏജ് ഏജുമാവുന്നുണ്ട് പി എസ് സി ഒക്കെ നോക്കി കിട്ടിയില്ല അപ്പൊ അങ്ങനെയൊക്കെ കൊറെ പ്രശ്നമുണ്ട് അതല്ലാതെ ജോലിക്ക് പോ പോക്വ, കുട്ടികൾക്ക് വേണ്ടി ജീവിതം കളയരുത്, അവസരം ഉണ്ടെങ്കി പോകണം. കെട്ടോ, പിന്നേ ഞാനില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാവേ.
ആ ആയിക്കോട്ടെ, കുറചഞ്ഞിട്ട് വിളിക്കാട്ടോ, ശരി ശരി ഓക്കെ.